ആ അ
എന്തൊക്കെയാണ് ഇപ്പൊ കാണാല്ല്യല്ലോ
ആ ഇവിടക്കെണ്ട് മഴക്കെ
അല്ലാ ടൂറ് പോയിനോ
ടൂറ് പോയിട്ട് ഇല്ല ഇപ്പൊ അവധിക്കാലൊക്കെ കഴിഞ്ഞില്ലേ അപ്പൊ പിന്നെ ഉസ്കൂളും കാര്യങ്ങളൊക്കെ പ്പ എവിടെയും പോവാൻ പറ്റില്ല മഴക്കെ
ആ അല്ല മഴയത്ത് കാണാൻ പറ്റി മ മറ്റേന്താറിയ വ
അല്ല ഏർ ച നാട്ടില്ല ആ ത്തല്ലാത്തോണ്ട് പിന്നെ ആ ഇത്തള്ളപ്പഴല്ലേ
നീ പനി വരല്ലേ
ആഹ് അതപ്പോ ഇനി ഇക്കാരണം വന്ന പിന്നെ നമ്മള് ഓരോ സ്ഥലത്ത് പോകലന്നെ വന്നാൽ പിന്നെ നമ്മള് എപ്പോഴും എങ്ങടെങ്കിലൊക്കെ പോകലന്നെ ഉള്ള സമയം വേസ്റ്റ് കളയാറില്ല
ആ ഇപ്പൊ പിന്നെ കെസാർടീസിള്ളോണ്ട്മ്മക്ക് ഞാനിപ്പതാ ഈ അടുത്ത് ഇവിടെ കോഗറിനൊക്കെ പോയിന് ഇപ്പൊ മഴയായത് എവിടെയും പോയില്ല ഇന്നാള് വയനാട്ടിൽ എല്ലാരും കൂടി പോകണ്ടേ പക്ഷെ എനിക്കന്നും പോവാൻ പറ്റിയില്ല കാണിക്കാൻ പോവാണ്ടേന്
ആഹ് ആഹ്
ആഹ് അപ്പൊ പിന്നെ അങ്ങനെ പോവാൻ പറ്റില്ല ഏഹ്
ഏ എന്ത് കാണിക്കാന്
എനിക്ക് ഇങ്ങനെ എടക്ക് തലവേദന വരേനി ആഹ് ആഹ് അപ്പ ഇങ്ങനെ അ അതുകൊണ്ട് പിന്നെ മുഖത്ത് എന്റെ ചെറിയ ഒരു യെന്ത പറയാ നമ്മളെ മറ്റേ ഒരു കുഞ്ഞി കുഞ്ഞി കറുപ്പ് ഡോ ഡോട്ടായിട്ട് ഇങ്ങനെ കുരുഅല്ല മറ്റേ നമ്മള ഈ എന്താപറയാ കെടുമ്പൊക്കെ പോലെയുണ്ടല്ലോ
ആഹ് ആഹ് അതെന്താ കുരു വന്നിട്ട് പോയ പാടുകളാണോ
ഇല്ലേനിക് ക്ക് കുരുഒന്നുവല്ല കുരുവിന്റെയല്ല മറ്റേ കുഞ്ഞി കാക്കപ്പുള്ളി പോലെയൊക്കെ ചെറു പ്പ് ഭയങ്കര ചെറുത് ഞമ്മ്ളെ ചൂടു കുരുപോലെ
ആഹ് അപ്പൊ തൊലിടെ ഡോക്ടറിനെ കാണിക്കുണ്ടാവൂലെ തൊലിടെ
ആ തൊലിടെ ഡോക്ടറെ കാണിച്ച് ഞാൻ ഹോമിയോ കാണിച്ച് അത്ങ്ങനെ കരീക്കുംന്ന് പറഞ്ഞതൊണ്ട് അപ്പ ഞാനെന്ത്ചെയ്ത് ആഹ് അപ്പൊ ഞാൻ ഹോമിയോ കാണിച്ച് അപ്പൊ ഹോമിയോ കാണിച്ചപ്പോ ഓര് കൊറേ ടൈം എടുക്കും മാറാന്
നല്ല വെളുത്ത ആൾക്കാർക്കാവുമ്പോ നന്നായിട്ട് അറിയും
അറിയും അതാണ് പി ഞാൻ ആദ്യം അങ്ങനെ വലിയതാക്കില്ലേനി ച്ചെ ഒന്ന് രണ്ടണ്ടല്ലേന്ന് വിചാരിച്ച് ഇപ്പൊ പിന്നെ രണ്ട്മൂന്നാലഞ്ചാറണ്ണം അങ്ങനെ മൂഖത്ത്തന്നെ
ആ പര
ആഹ് പരക്കുന്നുണ്ട് അത്ങ്ങനെ മൊഖത്ത് നമ്മള് എന്തെലും ഒക്കെ തേക്കുമ്പം മ്മള്ങ്ങനെ കൈ കൊണ്ട്തന്നെയാണല്ലോ തൊടക്കുന്നേ
ആഹ് ആഹ്
ആ അപ്പൊ അതോണ്ട് പൊട്ടിട്ടാണോ എന്താ അറീല അപ്പൊ അതങ്ങനെ കൂട പിന്നീം വെച്ച് വെച്ചി രിക്കുംമ്പ ത്തേക്ക് കൂടണ്ട വെച്ചിട്ടെ കാണിച്ചത് അപ്പൊ ഓര് പറഞ്ഞ് കൊറേ
ഇപ്പത്തെ ചികിത്സാ രീതികളൊക്കെ പറഞ്ഞാ ഈ തൊലീടെ ഡോക്ടർക്ക്‌ നമ്മള് കാണിച്ചാല് നമുക്ക് ഏ എന്ന് വെച്ചാ നമ്മൾ അലോപ്പതി കാണിക്കയാണെങ്കിൽ നമുക്ക് വേഗം മാറും പക്ഷെ നമുക്ക് മരുന്ന് നിർത്താൻ പറ്റൂല്ല നമ്മള്ങ്ങനെ തൊടർന്ന്ങ്ങനെ ആ തൊടർന്ന്ങ്ങനെ
പ്പൊ കുടിച്ചോണ്ട്ക്കണം മറ്റേത് പിന്നെ ഹോമിയോആവുമ്പോ കൂടിയാലും പൊയ്ക്കോളും
കൊറെ കാലം ഇങ്ങനെ കഴിക്കണം അത് ആഹ് അതെ പിന്നെ അവ അവര് പറഞ്ഞതനുസരിച്ചിട്ട്ള്ള സമയത്തൊക്കെ ഇത്ര
അതിപ്പോര് പറഞ്ഞു ഞാൻ വന്നിട്ടില്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് മരു മരുന്ന് വാങ്ങിയാമതി അത് കണ്ടിന്യൂസായിട്ട് കുടിച്ചില്ലെങ്കില് മാറിക്കോളുംന്ന് ർഞ് ആ അല്ലാണ്ടെ ഏ മാറൂല അതോണ്ട് ങ്ങനെ കുടിക്കാപർഞ് പിന്നെ അതേപോലെ തലവേദ കാണിച്ചപ്പോ ചെലപ്പം മൈഗ്രൈന്റാവും ഓര് ചോയ്ച്ച് ഒരു ദിവസം നീണ്ട് നിക്കോ ശർദ്ദിക്കാൻ തോന്നുന്നുണ്ടോ അതൊന്നും എനിക്കില്ല പക്ഷെ ഒരു ദിവസം നീണ്ട്നിക്കു ആഹ് ആഹ് എനിക്ക ഞാൻ ആദ്യം വിചാരിച്ച് കണ്ണിന്റെ എന്തോ പ്രശ്നം കൊണ്ടാണ് ഇനി ഫോണ് നല്ലോനോക്കല്ലോ സ്ക്രീൻ ടൈം നല്ലോണ്ട് അപ്പൊ ഫോണ്ങ്ങനെ നോക്കുന്നോ ണ ച്ചപ്പോ അത് കണ്ണ് കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു കണ്ണ്നൊന്നൊരു പ്രശ്നല്ല പറഞ്ഞു
കൊഴപ്പല്ല
കൊഴപ്പല്ല എല്ലും ആ പ്പോ ഒറക്കത്തിന്റാവും അതൊരു ഒരു സാധാ കണ്ണട വാങ്ങി ഇട്ടോളാം പർഞ്ഞീനി വാങ്ങി ഇട്ടപ്പക്ക് കണ്ണട ഇടാന് ഇക്കിട്ടപ്പോ എന്തോരു വയങ്കര ബുദ്ധിമുട്ട്
വേണെങ്കി ഫോണൊക്കെ ഉപയോഗിക്കുമ്പക്ക്
ഇട്ടാ മതി അപ്പൊ ഇൻക്ക് വയങ്കര ബുദ്ധിമുട്ട് പിന്നെ ഞാനത് വാങ്യെന്നെ തിരിച്ച് കൊടുത്ത് കണ്ണട വേണ്ട ഞാൻ ഫോണ്ക്കളി കൊർച്ചോളാ ർഞ്ട്ട്
പ്പം നമ്മക്ക് ഒറക്കം കൊറയ്ണ
ആ ഒറക്കം കൊറയും ഇൻക്ക് അങ്ങൻത്തൊരു പ്രശ്നണ്ട് ഇൻക്ക് ചെൽപ്പോ നമ്മളിങ്ങനെ ഫോണ് കളി ച്ചിരുന്ന് ഒരു മണിക്കായി അ അറില്ലല്ലോ ടൈംങ്ങനെ പോണത് അഞ്ചിൻറ്റ് അഞ്ചിൻറ്റ് വെച്ച്ട്ട് അതിക്ക് ഭയങ്കര പ്രശ്ന ഇൻക്ക് ലൈറ്റ് ഇട്ടിട്ട്ല്ലാണ്ട് ഫോണ് കളിക്കാൻ പറ്റൂല
ക്കം പോയി നമ്മക്കൊറക്കം കി
ആ നമ്മ കിട്ടാത്ത പോലെയാണ് ഇൻക്ക് പിന്നെ അതെ രാവിലെ ഇപ്പ ചെലപ്പോ നമ്മള്പ്പോ രാവിലെ നേരം വൈകി ണീ അല്ല നേരം വെഗി ണീറ്റാ മതിയോ ചാ നേരത്തെറ്റം ണീറ്റോയ പിന്നെക്ക് തലവേദ ആ ഒർക്കം കിട്ടൂല
രാത്രി ഒന്നാമത്തത് വൈകീട്ടാവും കെടന്ന്ട്ടുണ്ടാവ അപ്പൊ പിന്നെ രാവിലെ എണീക്കുമ്പോ അപ്പൊറക്കം കൊറവല്ലേ ആ
കൊറവാണ് അതാണ് അയിന്റെതൊക്കാണ് ന്ന് വിചാരിക്ക അപ്പൊ പിന്നെ മൈഗ്രേ
ഇക്ക നാട്ടിലുണ്ടോ
ആ നാട്ടില്ണ്ട് ആ
അപ്പൊ എന്താണ് കൊണ്ടാവാനൊക്കെ ആള്ണ്ടാവല്ലോ ലെ കാണിക്കാൻ പോവാനൊക്കെ ആ ആ പൊർത്തല്ലല്ലോ ഇവിടെ തന്നല്ലേ ആ ആ പിന്നെ നിങ്ങള് അടുത്തന്നെണ്ടോ ആശുപത്രിക്കെ കാണിക്കാന്
ആ ആശുപത്രി അവടെ തന്നെണ്ട് ഇവിടെ എല്ലാംണ്ട് മെഡിക്കൽ കോളേജ് ണ്ട് പിന്നെന്താ പറയാ അല്ലാത്ത പ്രൈവറ്റ് ഓരോ നല്ല നല്ല ഹോസ്പിറ്റലെന്നെ അടുത്തടുത്തായിട്ടെന്നെ ണ്ട്
തൊലിയുടെ ഡോക്ടറിനാകുമ്പോ നമുക്ക് കൊറെ പൈസ ചെലവാ
ട്ടർക്ക് നല്ല പൈസാ രണ്ടായിരത്തി അഞ്ഞൂറോ
ആ ഒരു പോക്കിനെന്നെ
ആ രണ്ട അവടെ ഫീസെന്നെ ണ്ട് ഫീസെന്നെണ്ട് ആയിരം അഞ്ഞൂറൊക്കെ അത് ഓരോ ഡോക്ടറനുസരിച്ചിട്ടേരിക്കും ണ്ടാവ
പക്ഷെ ഇപ്പൊ പിന്നെ ഇപ്പത്തെ ആൾക്കാര് പറഞ്ഞാ അയ്ന് വേണ്ടി ഇത്രേം പൈസ
ആ ഇപ്പെല്ലാരും നോക്കും ചെക്കന്മാരടക്കം സ്കിന്നിനെ നല്ലോം നോക്കു ആൾക്കാര
നമ്മള് വെുക്കാനൊക്കെള്ളതും പിന്നെ കല്യാണാകുമ്പോ പെൺകുട്ട്യോളൊക്കെ വെളുക്കാള്ളെ അങ്ങനെള്ളതൊക്കെണ്ടല്ലോ സ്റ്റീറോയിഡാള തോന്ന്ണ്ട് അവര് കൂടുതല് ഇതിലും ഉൾപ്പെടുത്തണത് ആ അപ്പൊ അപ്പൊ പിന്നെ എന്താ വെച്ച ഇപ്പൊ കല്യാണം അടുപ്പിച്ചിട്ടൊക്കെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാല് നല്ലൊരു വെളുപ്പും നിറക്കെ വരും പിന്നെ കുറവുള്ള ആൾക്കാര ഒന്ന് പെട്ടെന്ന് വെളുക്കും അങ്ങനുള്ളതൊക്കെ പക്ഷെ പിന്നീട് താണ് അയ്ന്റെ ഇതൊക്കെ
അറിയ ഇപ്പം കാണണ ക്ലോയൊക്കെ അപ്പം പോവും
ആ പിന്നെ ഞമ്മള് പണ്ടൊക്കെ പറഞാല് എന്തെങ്കിലും പ്പൊരു മേ എന്തേലൊരു മേക്കപ്പൊക്കെ ചെയ്യുമ്പോ നമുക്ക് അങ്ങനെല്ല ചെയ്യാന്നല്ലാതെ ഉള്ളത് എന്താണോ അതങ്ങനെ. ഇ ആ ഇപ്പൊ ച ആ അതെ ശരിയാണ് കല്യാണത്തിന്റെ അന്ന് നമ്മള് കാണുമ്പോ അവ ഏത് രൂപാ കറക്
ആ അല്ല പൈസ അപ്പ ഇപ്പൊ കൊറേപ്പ എല്ലാരും എന്താ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ കോഴ്സ് പഠിക്കാ കേയറുക
അതെ
ആഹ സാരി ഏ എന്താ പറയാ മറക്കാൻ തന്നണ്ട് ഒരു സാരിക്ക് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ്
പണ്ടൊക്കെ ആരെങ്കിലും അടുത്ത വീട്ടിലുള്ളവർക്ക് നന്നായി ഉടുക്കാറങ്ക അവരെ കൊൊണ്ട് ഉടുപ്പിക്കൂ മം എടുത്തരും മുഖത്തെക്കെ ആ മുഖത്തെക്കെ എന്തേലും ചെയ്യണെങ്കിൽ നമ്മക്ക് അറിയണപോലെ ചെയ്യും കണ്ണ് എഴുതലും ചെയ്യും
അതെ ഇപ്പ ഇപ്പ അങ്ങനെയല്ലേ ഇപ്പോ ഇപ്പം മറ്റെന്താ തലേന്റെ തലേന്റെ പരിപാടി യെക്കെ തൊടങ്ങുവാ
ആ അതെ ഓരോ ദിവസവും ഓരോ പരിപാടികളല്ലേ ആ അപ്പോ പിന്നെ ആ മൈലാഞ്ചി കല്യാണം ണം മഞ്ഞൾ കല്യാണം. അപ്പോ പിന്നെ ഓരോനിന്നും ഓരോ തരം ആ വസ്ത്രങ്ങളും വേണം അതിനനുസരി
ഇപ്പോ അങ്ങനെയാണല്ലോ ഇപ്പം എന്താ പറയാ പെണ്ണിന് മാത്രം പോരാ പെണ്ണിന്റെ കൂടെയു ള്ളവർക്കൊക്കെ വേണം
അതെ ഇപ്പോ അങ്ങനത്തെ വലിയ ഇപ്പോ അടുത്തെങ്ങാനും അടുത്തെ ങ്ങാനോ അങ്ങനത്തെ വല്ല കല്യാണത്തിനും പങ്കെടുത്തിരുന്നോ അങ്ങനെ അല്ലാതുള്ള
ആ ഞാൻ ആ പോവാറുണ്ട്
അതല്ലാ കുടുംബത്തിലെങ്ങാനും ഉണ്ടായിരുന്നോ അങ്ങനത്തെ
ആ ഇപ്പ ഇല്ലയേ ഇപ്പം ഇപ്പം ഇപ്പം ഇവിടെ ഇപ്പം അധികം അങ്ങനെ എന്റെ ഫാമിലിയില് എല്ലാരും വേവേ കല്യാ ആ ആദ്യമേ കല്യാണം കഴിഞ്ഞാറന്ന് കുട്ടികളാണൊക്കെ പിന്നെ പ്രായമായവർക്ക് കല്യാണം വേണ്ട
ആ ഞങ്ങക്ക് ഇപ്പം ഇവിടെ എനിക്കിപ്പോ ഇക്കാന്റെ കുടുംബത്തില് പെങ്ങന്മാരുണ്ടാവുല്ലോ അപ്പോ അവര് ഒരാളടെ ഇപ്പോ കല്യാണം ക കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് അപ്പോ അങ്ങനെയെക്കെ തന്നെയായിരുന്നു എല്ലാരും ഉണ്ടായിരുന്നു എന്താ പറയാ മഞ്ഞ കല്യാണം പിന്നെ എന്താ രംഗോലി അങ്ങനെ അപ്പോഴാണ് നമ്മള് ഇതൊക്കെ
ആ മെഹന്തി
ആ നമ്മളിപ്പോ ഇത് അതൊക്കെ ആ അരിക്കുത്ത് ആ അത് നമ്മള് പണ്ടത്തെ യും അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് പഴയ ഒരു വീട് ആ പിന്നെ അറബിക്ക് കല്യാണം ണം അറബിക് അതെ ആ കൂടെയുള്ളവര് കബായാ വേണം അതെ പിന്നെ ഇതിനാണെങ്കില് ആ പിന്നെ ഇല്ലാത്തവര് ആ നമ്മള് ഡ്രസൊക്കെ ഒരേ പോലെ കിട്ടാൻ വേണ്ടീട്ട് നമ്മള് വാടകക്കെടുക്കൊക്കെയാണ് ചെലര് ചെയ്യണേ കല്യാണങ്ങൾക്ക് വേണ്ടി ആ കല്യാണത്തിന് വേണ്ടി പൈസചെലവാക്കാൻ ഇപ്പോ ആർക്കും ഒരു മടി യുമില്ല അത്രയും പൈസ എറക്കാൻ ആ അത്രയും പൈസറക്ക് ഒരു കല്യാണം കഴിയു അപ്പോ പിന്നെ എറങ്ങും ഇന്നിപ്പോ സ്വർണത്തിന് ഒക്കെ ഇത്രയും വെലകു കൂടിയപ്പം സ്വർണ്ണം എടുക്കാൻ പൈസ ഇല്ലെങ്കിലും ഉള്ളത് ആർഭാടംആയിട്ട് ഇള്ളതെല്ലാം ആർഭാടായിട്ട് നടക്കും
എല്ലാ ഓഡിറ്റോറിയത്തിന് തന്നെ എത്രയാണ്
ആ നമ്മളത് നമ്മടെ നമ്മള് വിചാരി നമ്മടെ സമയത്ത് ഇതൊന്നും ഉണ്ടായില്ലല്ലോ ഇവരടെ സമയത്തെങ്കിലും നമുക്ക് ഇതൊക്കെ ഒന്ന് അനുഭവിക്കാലോ അങ്ങനെ വിചാരിക്കും ആ
അന്ന് അങ്ങനെയാണ് ഇപ്പോ ഇപ്പത്തെ ഓരോരോ ഫാഷൻ ന്ന് പറയണ പോലെ
ആ അതെ പക്ഷേ ആ അല്ലേ നമുക്ക് ഇതൊക്കെ കാണാനൊക്കെ ഒരു രസമാണ് അതില് പങ്കെടുക്ക ക്കാനും നമ്മക്ക് ഒരു രസമാണ് ആ അപ്പോ ഒരു ആ ഇപ്പോ മുന്നേ പറഞ്ഞാ കല്യാണം പറഞ്ഞാ ഒരു രണ്ടു ദിവസം തലേ ദിവസം പിറ്റേ ദിവസം അതോടെ കഴിഞ്ഞു ഇതിപ്പോ കല്യാണം ന്ന് പറഞ്ഞിട്ടന്നെ ഒരാഴ്ച മുമ്പ് തൊടങ്ങും അല്ലാ അതൊ എല്ലാരും ഉണ്ടാവും ഒരാഴ്ച്ച മുൻപ് തന്നെ എല്ലാരും എല്ലാത്തിലും കൂടീട്ട് അത്രയും ദിവസം എല്ലാരും കൂടെ ആ ആ
ശെരി ആ